ഹലോ
പറയെടി
എന്തൊക്കെയുണ്ട് വിശേഷം. കോളേജൊക്കെ എങ്ങനെ പോണു.
കോളേജ് ഒന്നും കൊഴപ്പല്ല എ സമയം എത്തില്ലേ അതിന്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്
അതെ
ഈ കോളേജ്ന്നൊക്കെ പറഞ്ഞ ഭയങ്കര ആ ഭയങ്കര ടെൻഷറ കാര്യന്റെ എഞ്ചിനീയറി കോളേജ് സ്കൂള് ആകുമ്പോൾ നമുക്ക് കുഴപപ്പം ഉണ്ടായിരുന്നില്ല
അതെ കോളേജ് വേം കഴിഞ്ഞു പക്ഷെ എന്താ വച്ചാ സ്കൂൾ ലൈഫാണ് ഇപ്പ ശരിക്കും മിസ് ചെയ്യണുന്നത് സ്കൂൾ ആകുമ്പോ ഒന്നും അറിയേണ്ട ആവശ്യംണ്ടായിരുന്നില്ല
ശരിക്കും ഇ പോ പറ്റല്ലോ ഇപ്പൊ ബാക്കിുള്ള അടെ കുറച്ച് ഓർമ്മളും കൊറച്ച് നല്ല ആൾക്കാരൊക്കെ
അതെ പണ്ട്ന്ന് പറയുമ്പോ സ്കൂളന്ന് ഒന്ന് രക്ഷപ്പെട്ടു ഓ കോളേജ്ൊക്കെ ഒന്ന്
ആ അപ്പൊ ഓരോ ടീച്ചേഴ ആണിലും ഓരോ ടോപ്പിക്കുകളൊക്കെ പറയുമ്പോൾ പിന്നെ ആദ്യം ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചുമ്പോൾ ഒരു പര നിങ്ങ ഇനി വലിയ ക്ലാസ്സൽ എത്ത പറരുങ്ങ
ഉം
അപ്പൊ നമ്മക്ക് വിചാരിക്കും ആ വേഗം ഒന്ന് അവിടെ എത്തിയാ മതിന്ന് നമുക്ക് ഇതൊക്കെഠിക്ക ാലോ ഇപ്പോ കോളേജിൽ വന്നപ്പോ വരു അങ്ങന്തൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച താണേന്ന്
അതെ ശരിയാണ് ആ അങ്ങനെ തന്നെയാണ് മെയിനായിയിട്ട്ന്താ വെച്ചാൽ നമ്മള് കോളേജ് ഇങ്ങനെ ഓരോ സിനിമയും അതൊക്കെ കാണുമ്പോൾ എാ ഒന്ന് കോളേജ എത്തിക്കിട്ടിട്ട് എൻജോയ് ചെയ്യന്ന് പക്ഷെ സത്യംഞ്ഞൽ സ്കൂള ആായിരിക്കും ഇതിനെക്കാിലെ എൻജോയ് ചെയ്തി്
അതാണ് ഞങ്ങള് പ്ലസ് ടുവൊക്കെ പഠിക്കുമ്പോ ഞങ്ങളെ സർ ഇങ്ങനെ കോളേജിനെ കുറിച്ച് ഭയങ്കരിലൊക്കെ അതായത് നമുക്ക് പോ തോന്നുമ്പോ ക്ലാസ്സി നിന്ന് ഇറങ്ങി പോകാം എല്ലാ ദിവസവും ക്ലാസ് അവരും കേറണില്ല അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ നല്ല സുഖകാരം എന്ന് പറഞ്ഞിട്ട് കോളേജ
ശരിയാണ് ആ നമ്മുടെ പോരൻറ്സ് നമ്മ നടെ അമ്മയുടെ അച്ഛന്റെക്കെ ലൈഫിൽ ഉണ്ടായിരുന്ന കോളേജ്ല്ല ഇപ്പൊ ഇപ്പൊ സ്കൂൾ തന്നെയാണ് കോളേജ്ന്ന് പറയാം അവരുടെ സമയത്തൊക്കെ നല്ല എൻജോയ്മെന്റ് ഉണ്ടായിരുന്ന എൻന്റെറ അമ്മി ഇതേപോലെ ഓരോ കഥകള് പറയുമ്പോൾ സത്ം പറഞ്ഞാ കോളേജ് എത്തൻ വേണ്ടി ഞാ ഭയങ്കര ആഗ്രഹിച്ചു ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാത്ത തന്നെ ആ ഞാൻ ഡിസ്റ്റൻസ് എടുക്കാത്ത തന്നെ ഇന്റെ കഥ കേട്ടിട്ടാണ് ഡിസ്റ്റൻസ് എടുക്കാത്ത കോളേജ് ഒന്ന് ആ ഒരു ഫീൽ അറിയാൻ വേണ്ടീട്ട് ഇപ്പൊ നല്ല ഫീലണ് സ്കൂള്
ഞാനെ ആ ഞാന എന്റെ കോളേജിൽ എത്തിയപ്പോ കുറെ എക്സ്പെക്േഷൻ ഒക്കെ ഉണ്ടായി അ കാണുമ്പോ ഓ ഭയങ്കര ഫ്ര ചദ കട്ട് ഭയങ്കര അടിപൊളി ആൾക്കാരം അങ്ങനെയൊക്കെ തന്നെ ശരിക്കും ഇ ഇതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോഴല്ല മനസ്സിലാക്കത് ഇങ്ങനെയൊന്നും അല്ല ഇതിനെക്കാള എത്രയോ ബെറ്ററ നമ്മ സ്ക്ക്
സത്യം കോളേജത്തെ പരിപാടൊക്കെ വെച്ചച്ച് നോക്കുമ്പോ പരിപാടി നടക്കണ്ട് പക്ഷെ പലതും നമ്മൾ അറിയുണ്ടാവില്ല അങ്ങനെയാണ് പക്ഷെ സ്കൂള അങ്ങനെയല്ല സ്കൂള ചെറിയ പരിപാടി എണ്ടെങ്കിൽ പോലെ അയിന്റെ മുമ്പിൽ ഉണ്ടാവും എല്ലാത്തിനും അങ്ങനെയരുന്നു ശരി എും പറഞ്ഞ എന്തൊരു രസായിരുന്നു ഞാാന് അഞ്ച വരെ സി ബി എസ് ഇ ആയിരുന്നു അത് ഇതേപോലെ ഒരു എന്താ പറയാ കൂട്ടിലിട്ട കിളിയെ പോലെ വളർന്ന് പെട്ടെന്ന് നിങ്ങെ പറന്ന വിട്ട ആ അവിടൊക്കെ അങ്ങനെ പറഞ്ഞാ വലിയ അനുഭവം ഉണ്ട് പക്ഷെ ഇന്ന് പിന്നീട് ഇണ്ടായിരുന്ന പോലെ ഉണ്ടായിരുന്നില്ല അതായത് ആറ് ടു പന്ത്രണ്ട് വരെ ഇതില എന്താച്ച നമ്മള് കറക്ട് ആയിട്ട് ഇന്ന സമയത്ത് എത്തഇന്ന സമയത്ത് പോ, ഇന്ന സമയത്തല്ല ഇൻറർവെൽ വൈ. ലൈന ആയിട്ട് പോവ അങ്ങനെയൊക്കെ ഇടായിരുന്നോ,
ഗവൺമെന്റ് സ്കൂൾ ആയണ്ട്. സ്ട്രിക്റ്റ് അല്ല അല്ല അയച്ചോണ്ടല്ല. പക്ഷെ അങ്ങനെ സി ബി എസിന്റെ അങ്ങനെ അതുപോലെ ഇതൊന്നുമല്ല.
അതെ. ശരിക്ക അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. ആറാം ക്ലാസ്സില എത്തിയപ്പോ ഉം
അങ്ങനെ ഞാൻ എന്നിട്ട് ആറാംക്ലാസ്സൽ എത്തിയപ്പോ സത്യം പറഞ്ഞ വല്ല കൂട്ടന്ന് തുറന്നിട്ടൊക്കെ ഇളിയപ്പോ വല്ലാതെ എക്സ്പ്ലോർ ചെയ്യാൻ ഉള്ളരു ആർത്തിന്ന് പറയാലോ. അതെ പക്ഷെ എന്താ വച്ചാ. പടുത്തം അതായത് മറ്റേതന്ന്പറഞ്ഞാൽനമ്മള്ബുക്കിലുള്ളത് അങ്ങനെ ചോദ്യ പേപ്പറിൽ വന്നായിരുന്നു. പക്ഷെ ഇദ് ക്രിയേറ്റി പറഞ്ഞൽ നമ്മള് ക്രിയേറ്റീ നമ്മുടെ സാങ്കല്പികമായിട്ട് നമ്മൾ എഴുതണല്ലോ.
പ്രത്യേകി
വർഷം പെട്ടായിരുന്നു. ആതൊ യാണ് പ്രശ്നം പിന്നെ എങ്ങനെ വെച്ചാൽ അതൊക്കെ പോക്കുന്നു. പിന്നെ ഒരു ലൈഫ്ന്ന് പറഞ്ഞാ ലൈഫ് തന്നെ ആയിരുന്നു. ഞാൻ ന്റെ അനിയത്തിയോടൊക്കെ പറയും. ഞാന് പഠിച്ച സ്കൂളില്തന്നെ അനിയത്തിയം പഠിക്കണ്. അവിടെഎങ്ങനെയാവച്ചാ, ഇപ്പൊകൊറച്ചു സ്ട്രിക്ട് ആയിക്കണു, പണ്ട് അത്ര ഉണ്ടായിരുന്നില്ലാന്ന് പറയ. ഓരോ അടിയൊക്കെ കാണ. അടി കാണാൻ വേണ്ടി കാത്തിരിക്കർന്ന് പറയും.
ആന്ന്. അടി എന്താണ്ടാവത്തോ അടിയ എന്താ ഉണ്ടാവത്ത നിന്ന് നിക്കയ്ക്കാരം.
ആ് അതും ബി എച്ച് എസ് സിക്കാരുണ്ടാവും ഹയർ സെക്കൻറിക്കാരുണ്ടാവും, പിന്നെ സ ഇന്നെ ഏട്ടന്മാരുടെക്കെ അടി എന്തായിുന്നന്ന്റിയോ ഓ ഗ്രൗണ്ട് അതായത് കറക്ട് ഗ്രൗണ്ടിൽ വന്നിട്ട തല്ല, നമ്മളത് കാണാൻ വേണ്ടി ഓടും.
കാണാത്ത ഫ്രണ്ട്സ ഒക്കെ ഉണ്ടെങ്കിൽഓല്ക്ക്അത് വിവരിച്ചു കൊടുക്കുമ്പോൾ, അതിലും വലതാക്കിയിട്ടാണ് പറഞ്ഞ് കെടുക്ക കൊടുക്കുക.
ഉം. പറഞ്ഞു കൊടുക്ക. അതെ ശരിക്കൊരു ലൈഫ് തന്നെ ആയിരുന്നു.
അതൊക്കെരു ലൈഫ്.
സത്യം പത്താം ക്ലാസ് പോലും ആ. ഒരു പേടി ഇല്ലാണ്ട് അത്രയും എൻജോയ് ചെയ്തേക്ക്ണ്. കാരണം, ഞങ്ങളുടെ ക്ലാസിനെ കുറി
ഉ
അതെകാരണംഞങ്ങളുടെക്ലാസിനെ കുറിച്ച് നല്ല കംപ്ലയിന്റും ഉണ്ടായിരുട്ടോ. ഞങ്ങളടെ ക്ലാസ്റ എന്നിട്ട് പറയും ത് സമയത്താന്നാവോ നിങ്ങളുടെ ക്ലാസ്സില് എടുക്കാ ഏറ്റെടുക്കാൻ തോന്നി എന്നൊക്കെ പറയും.
പ്ലസ് വൺ പ്ലസ്റ്റു അടിയെക്കെണ്ടായി, ക്ലാസിലെ ചെറുക്കൻമാര് കൂടി. എന്നിട്ട് സേറെ അറിഞ്ഞിട്ടുംല്ല. എന്നങ്ങിട്ട് വേറെ ആരൊക്കെ പറഞ്ഞിട്ടാ സേറ് നിട്ട് നല്ല ഫീല ആയി ആൾക്ക്. പിന്നെ ആൾ കുറച്ചസം മുണ്ട അങ്ങ ഉണ്ടായില്ല ഭയങ്ക
പക്ഷെ പക്ഷെ. ഒരു അറ്റാച്ച്മെന്റ്ന്ന് പറഞ്ഞാ നല്ല അറ്റാച്ച്മെന്റ് ആയിരുന്നു അവരായിട്ട്. ആ ഒരു ബന്ധം പറഞ്ഞാ ഇക്ക അറിഞ്ഞൂട. ഇപ്പൊന്നും ആ ക്ലാസ് ഒന്നാമത്തെ ക്ലാസ്സില് ചെക്കന്മാരൊന്നും കേറില്ല. അതുകൊണ്ട് അവരായിട്ടൊരു കണക്ഷന ഒന്നല്ലേ. പണ്ടന്ന് പറഞ്ഞാ ഒ മഴങ്ങട്ട് തെടങ്ങിയ കുപ്പില് വള്ളം നറക്ക്യ. കുപ്പില് വെള്ള നിറച്ച എല്ലാരും മഴയത്ത് നനഞ്ഞു നിക്ക്ണ്ടാവും. ആഹ. ഇതൊക്കെ തന്നെ എന്തൊക്കെ എന്തൊ. താ കാട്ടിണന്ന് ഒരു ഐഡിയ ഇല്ല എന്നാ വീട്ടിലുള്ളവർക്ക് ഇതൊന്നും അറിയില്ലാട്ടോ. ചപ്പോ നമ്മൾ പോുന്ന സമയത്ത് ഉണങ്ങി വൃത്തിയായിട്ടായിരിക്കും തിരിച്ച വരണുണ്ടാവ. വെയ്യ അത്രീം. അതെ പക്ഷെ അങ്ങനെ കേസും കൂട്ടൊന്നും ഇല്ലെങ്കിലും എല്ലാം
എൻജോയ് ചെയ്ത്ക്കണു ആഹ അതാണ് കേസിലൊന്നും നമ്മള് ഇല്ല
ഇല്ല അതൊക്കെ ഇങ്ങനെയല്ലാം ഒഴിഞ്ഞു പോരും പിന്നെന്താ സത്യം ഞങ്ങൾ ഞങ്ങളുടെ ആ ഒരു ബിൽഡിങ് ഉം ഞങ്ങളുടെ ഒരു കുഞ്ഞ് ബിൽഡിംഗ് ആയിരുന്നു ഞങ്ങള് സെപ്പറേറ്റ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നു സ്കൂളിന്റെ എന്നിട്ട് ഞങ്ങള് എന്ത് ചെയ്തു അത് ഞങ്ങള്ൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങളടെ ഒരു മൂന്ന് ക്ലാസ് വേറെ ബിൽഡിംഗ ആയിരുന്നു സെപ്പറേറ്റ് ആയിട്ട് എന്നിട്ട് ഞങ്ങള് എന്ത് ചെയ്യും പെയിന്റ് ഒക്കെ അടിക്കാനുള്ള പെയിന്റ് ഒക്കെ വാങ്ങി ഞങ്ങള് പെയിന്റ് ഒക്കെ അടിച്ചു ആ ബിൽഡിംഗ് ഫുള് ഞങ്ങളും ഞങ്ങളുടെ സാറൊക്കെ കൂടിട്ട് ആ എന്നിട്ട് ഞാ ഞങ്ങളുടെ അസംബ്ലിയിലൊക്കെ പറഞ്ഞ പോ ആ പത്ത് ജി എച്ച് എഫ് ഞങ്ങളുടെ മൂന്നാൾക്കാരായിരുന്നു ഉണ്ടായിരുന്നെ അവര് ഇങ്ങനെരു നല്ല പ്രവർത്തനം ചെയ്തുന്നൊക്കെ പറഞ്ഞ് അതായത് നമ്മള് നമ്മുടെ ക്ലാസ്സിലും പോലും ക്ലാസ്സില് പോലെ ഒതുങ്ങാണ്ട് ബാക്കിുള്ളാവരായിട്ട് എല്ലാവരുആയിട്ടും ഒരു പ്രത്യേക കമ്പനി ആയിരുന്നു
ഇപ്പൊന്ന് പറഞ്ഞാ സ്വന്തം ക്ലാസിലന്നെ തന്നെ ഒരു കമ്പനിയില്ല
സ്വന്തം ക്ലാസ് തന്നെ കണ്ടാ മുണ്ടോ പാടല്ല അമ്മാതി സാധനങ്ങൾ
പിന്നെന്താ വച്ചാ അത് ആലോച അന്ന് ഒരു ക്ലാസ്സ്‌ ചിലപ്പോ നാപ്പതും അറുപതും കുട്ടികളും ഉണ്ടാവും എന്നാലും എല്ലാരയിട്ടുള്ള ഒരു കമ്പനി ഉണ്ടായിരുന്നുന്ന് പറയാം
ഇപ്പൊത്തെ കുട്ടികളൊന്നും ഉണ്ടാവില്ലല്ലോ
ഇണ്ടങ്കിലും അവര് ക്ലാസ് കേറൂല്ലല്ലോ ആ
ഇല്ല പകുതി കുട്ട്യേൽ ഒരു ക്ലാസ്സിൽ ഉണ്ടാവ ബാക്കി പകുതി ചിലപ്പോ കോളേജ് ക്ക് വന്ന ണ്ടാവും മരങ്കല്ല അങ്ങനെയക്ക്
ഉം അതും ക്യാങ്ങ് ക്യാങ് ആയിട്ടായിരിക്കും ആഹ അങ്ങനെ
സ്കൂളിലാകുമ്പോ അങ്ങനെ ഗ തോന്നുന്നു അതാണ് അത്ര അപ്പ പറഞ്ഞ ആപ്പൊ എല്ലാർക്കും കോളേജിൽ എല്ലാർക്കും ഫോണല്ലേ എല്ലാരും ഓരോ ഫോണിൽ നോക്കിയിരിക്ക കാരണം ബാക്കിയുള്ള പിന്നെ ടൈമ ഗ്യാങ്ങ സ്കൂളില ആകുമ്പോ അങ്ങനെയല്ലല്ലോ ഫോണ് അങ്ങനത്തെ ഓപ്ഷൻസ് ഇല്ലല്ലോ
ഇല്ല ഗ്യപ്പ് കിട്ടിയാ സംസാരിക്ക തള്ള മറിക്ക ഇതന്നെ പിന്നെ ഈ പാട്ടൊക്കെ പുതിയ പാട്ട്റങ്ങിയ അതിന്റെ ലിറിക്സ് ഒക്കെ എഴുതിയക്കും പിന്നെ ഗാനമേള ആയി ക്ലാസ്സില്
ആ ഒര് അവർ ക്ലാസ് ഇല്ലെങ്കി പിന്നെ അവിടെ എന്തായിരിക്കും തിരക്ക്
അതെ കൊട്ടും ബഹളവും
എന്നിട്ടന്നെ ടീച്ചേഴസ് വടി കൊണ്ട് അപ്പറത്തെ ക്ലാസ്സിലൊക്കെ ടീച്ചേയ്സ് ഇല്ലെങ്കിൽ എ എത്ര വട്ടം വരും ഒരു ദിവസം തന്നെ
ആ പിന്നെ ഒന്നും വേണ്ട ഞങ്ങളടെ മാക്സ് സർ തന്നെ ഞങ്ങളെ ഭയങ്കര വിശ്വാസംമാവുന്നുണ്ട് സാറ് ഒന്ന് പുറത്തേക്ക് പോകവാണെന്നുണ്ടെങ്കി ഫോണില് വീഡിയോ ഓൺ ആക്കി വെച്ചിട്ടാ പോവാ ഞങ്ങൾ സംസാരിക്കുന്നുണ്ടോ ഞങ്ങൾ തിരിയുണ്ടോ എന്ന ഞങ്ങ അത്രയും പറ അത്രയും ഒരു കുസൃതിയുള്ള ബാചായിരുന്നു പറയാൻ അത്ര വിശ്വാസമായിരുന്ന എല്ലാർക്കും ഞങ്ങളുടെ മാഷ അങ്ങനൊയിരുന്നു കേട്ടോ ഞങ്ങളുടെ മാഷ അങ്ങനെയായിരുന്നു കൊറച്ച ആള് ഭയങ്കര വൈബായിയിരുന്നു സ്റ്റാഫ് റൂമിൽ തന്നെ ആള് ചൂടായ ഭയങ്കര സീനാണ് പക്ഷെ ആള് കമ്പനിയായ അടിപൊളിയാണ് അപ്പൊ ഞങ്ങള് പിന്നെ ഞങ്ങളപ്പം അയിന്റെ പകുതിയെങ്കിലും കാണിക്കണല്ലോ അങ്ങനെയായിരുന്നു അങ്ങനെ പിന്നെ അന്നത്തെ ഏട്ടന്മാരാണെങ്കി വല്യ വല്യ പുരുഷന്മാരായിരുന്നു
നമ്മളൊക്കെ ഇപ്പൊ ആ നമ്മളൊക്കെ പ്ലസ് തണ് പ്ലസ് ടുവിൽ പഠിക്കുമ്പോ ചെറിയ ആൾക്കാാര് നമ്മള് ഒരു നാലില് അഞ്ചില് അങ്ങനെ ഈ അങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ പ്ലസ് വൺ പ്ലസ് ടുവി ഒക്കെ ഭയങ്കര താട അങ്ങനെ വലിയ വലിയ ആൾക്കാാര്
അതെ ഈ ഒന്നുണ്ട് ഇപ്പ നമ്മള് സ്കൂളിന്റെ അത് കൂടെ പോയി നോക്കിയൊക്കിയ പ്ലസ് വൺ പ്ലസ്ടു ന്റെ കുട്ടികള കാണുമ്പോ ചിരിയും വരും
ആഹ് അല്ലെ ഏഴിലും എലട്ടിലൊക്കെ ലീറ്റ കാണമാതി
തോന്നും അതേപോലെ പണ്ടിതക്ക പറഞ്ഞ ഒന്നും വേണ്ട ഞങ്ങൾ എട്ടാം ക്ലാസ് പഠിക്കണ സമയത്ത് രണ്ട് കുട്ടികൾ വന്നു കേട്ടോ ഏഹ് പുതിയതായിട്ട് വന്നതാ അവനെ കണ്ടപ്പോ വിചാരിച്ചു ഇതെന്താ വി. എച്. സി ത്തെ ഏട്ടന്മാര് ഇങ്ങിട്ട് വരുന്ന വിചാരിച്ചു കാരണം കളർ ഡ്രസ്സ് ഇട്ടിട്ടാ വരണേ പിന്നെ അറിയാണ് ഇവൻ എന്ത് നമ്മളെ ബാച്ചാണ് എന്നിട്ട് അവനെ വിളിക്കുന്ന പെരന്നെ തോട്ടീന്നായിരുന്നു അവമ്മാര് അയിത്തായിരുന്നു താടിമീശേക്കെയായിട്ട്
ഞങ്ങള് അതുപോലെയാണ് ഞാന് അഞ്ചില് പുതിയതായിട്ട് ഒരു സ്കൂൾ പോയി ചേർന്നപ്പഴേന്ന അതുപോലെ ഞങ്ങൾക്ക് ലാസ്റ്റ് അറിയില്ല സംഭവം ഞാനും എന്റെ കസിനുംണ്ട് ക്ലാസ് ഇങ്ങനെ അവസാനം എങ്ങനെയൊക്കെ തപ്പി കണ്ട് പിടിച്ചിട്ട് ചെന്നപ്പോൾ ആ ക്ലാസ്സിൽ നോക്കുമ്പോ ഫുള്ള് വലിയ വലിയ ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും ഫുള് വല്യ നല്ല ഹൈറ്റ് അങ്ങനത്തെ ആൾക്കാര് ഞങ്ങളാണെങ്കിൽ രണ്ട് ചെറിയ കുട്ടികള്
ഉം
ഇത് ഞങ്ങളിത് ഏതാ ക്ലാസ് പിന്നെ ക്ലാസ്സിന്റെ ഫ്രണ്ടിലില്ല ബോർഡ് ഉണ്ടാവില്ലേ അത് നോക്കിയപ്പൊ പ്പളാണ് അഞ്ചാം ക്ലാസ് ആണ് എന്നിട്ട് ഞാൻ അവിടെ കേറി ഇരുന്നു
അതന്നെ ഒരു ലൈഫ് സത്യം പറഞ്ഞ എല്ലാ മെമ്മറീസും ആയി
അത് എന്തായാലും ഇനിപ്പോ തിരിച്ചിട്ടാൻ പോണില്ല മെമ്മറീസായിട്ട് അവിടെ ഇങ്ങനെ കിടക്കും ഉം ശരി
പിന്നെ വിളിക്കാം
ആഹ്